ഹലോ?
ആഹ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്താ വിശേഷം
എന്ത് വിശേഷം സുഖമായിരിക്കുന്നു
ഉം എന്തായിരുന്നു പരിപാടി
ആഹ് പിന്ന പെരുന്നാളൊക്കെല്ലേ അപ്പൊ
ഉം
ഇങ്ങനെ വെറുതെ ഇരിക്കുവായിരുന്നു ഒരു പഴയ സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുന്നു
ഉം എന്തായിരുന്നു സിനിമ
സിനിമ പഴേ സിനിമകള് പഴയ ഇടക്ക് പഴയ സിനിമകളൊക്കെ ഞാൻ കാണാറുണ്ട് പുതിയ സിനിമയ്ക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുല്ല ടിവിയില് കാണും ഫോണില് ആഹ് ഫോണില് ഇങ്ങനെ നമ്മള് റീൽസ്‌ ക്കെ കാണുമ്പോൾ ചില ഷോർട്ട് ഇതൊക്കെ കാണുമ്പോ നമ്മൾ കണ്ടിട്ടില്ലാത്ത പഴയ സിനിമകളൊക്കെ ഞാൻ കാണാറുള്ളൂ ഉം എനിക്ക് ഒരുപാട് ഇഷ്ടാണ് പഴയ സിനിമകള് ഇല്ല പുതിയ സിനിമകളൊന്നും ഇല്ല ഇല്ല കാണാൻ പോയില്ല
അല്ലേലും പുതിയ സിനിമയിൽ നിന്നും അധികം കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റ് മറ്റരു കഥകളോ കാര്യങ്ങളോ ഒന്നുല്ല പഴയ സിനിമയിലെ പോലെ പഴയ സിനിമകളൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം ഇഷ്ടപോലെ സിനിമയുണ്ടല്ലോ
പക്ഷെ വേറൊരു കാര്യവും കൂടിട്ടുണ്ട് നമുക്ക് അത് എത്ര കണ്ടാലും നമ്മളാ കഥ മറക്കേല്ല പക്ഷെ വീണ്ടും കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട് പഴയ സിനിമ
ആഹ് അതെ അതെ ഓരോ ഡയലോഗുകളും ഇങ്ങനെ ഓർത്തിരിക്കും അതെ സത്യം ആകാശദൂത് അമരം
ആഹ് അതെ അതെ അതെ അതൊക്കെ ഇപ്പോഴും നമുക്ക് ആഹ് കഥ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും അതിപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയും
അതെ സത്യം സത്യം അതന്നെ ഓ ചലഞ്ചു വരെ വെച്ചിട്ടുണ്ട് ആകാശദൂത് സിനിമ തീരുന്നവരെ കണ്ടു തീരുന്നവരെ കരയാൻ പാ കരയരുതെന്നൊക്ക പറഞ്ഞിട്ട് ചലഞ്ച് വരെ വെച്ചിട്ട് കണ്ടിട്ടണ്ട്
അതെ ഭയങ്കര ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോം ആഹ് ഭയങ്കര ഇമോഷണൽ ആകും നമ്മള്
ഏഹ് ഞാൻ അതിന്റെ ആഹ് ഒരു ആഹ് പകുതി ആകണ്ട ആഹ് പിള്ളേര്ടെ അമ്മ അവർക്ക് കാൻസ റന്ന് അറിഞ്ഞു കഴിയുമ്പോള്ളരു സീ യോ അത് വരുമ്പോ തൊട്ട് കരയാൻ തുടങ്ങിയാ പിന്നെ തീരുന്നവരെ കരച്ചില്
ശരിയാണ് ശരിയാണ് അതുപോലെ തന്നെ ഞാൻ എടക്ക് കാണാറുള്ള സിനിമ എനിക്ക് ചി - എപ്പോഴും ഇഷ്ടള്ള സിനിമയാണ് മണിചിത്രത്താഴ് ഞാന് കൊറേ തവണ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും അത് കാണാൻ ഇഷ്ട ഞാൻ ഇപ്പോഴും അത് ജസ്റ്റ് മറ്റൊന്ന് ഫോണിലാണെങ്കിൽ ഇങ്ങനെ റീൽസ് വന്നപ്പം ഞാനത് ഫുളള് കാണും അത്രക്ക് എനിക്കിഷ്ടാണ് പക്ഷെ അന്നത്തെ ഒരഭിനയം കാര്യങ്ങളൊന്നും ഇപ്പോഴും പുതിയ ഇതിലൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ കഥകളും അതുപോലെ തന്നെ പണ്ടത്തെ ആഹ് ഒരു കഥകളൊന്നും ഇപ്പത്തെൽ കഥകളൊന്നും ഇല്ല ശരിക്കും പറഞ്ഞ ഫൂ ഫുള്ളെന്താ അടിയിടി
സത്യം ഈ വാഴറ്റൂ വാഴയൊക്കെ ഇറങ്ങിയിട്ട് അയിന്റെത്തേക്ക് എന്താ കഥ പോലും കഥയൊന്നു പോലും എനിക്കറിയില്ല
അത് ഇപ്പ പക്ഷെ ഇപ്പത്തെ കുട്ടികൾക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ടെയാണ് ഇരുന്ന് കാണുന്നേ
അത് അവർക്കത് മനസ്സിലാവും അപ്പൊ ഞാനിങ്ങനെ- ചോദിക്കും അതെന്താ ആ സിനിമേന്റെ കഥയെന്താ അപ്പൊ പറയും അത് വാഴ അവര് അങ്ങനെ പോയി അവരിങ്ങനെ പോയി അവരാ അതിന്റെ കഥയ എന്താ ആർക്കറിയാം പക്ഷെ അതുപോലെ അതുപോലെന്നെ പഴയ സിനിമേന്റെ പാട്ട്- ട്ടുകളൊക്കെ നമ്മള് ഹ് എന്താ പറയാ ഓ ഇപ്പോഴും നമുക്ക് ഇതിങ്ങനെ ഒ - കേട്ടാ നമ്മള് മറക്കൂല ഇപ്പോഴത്തെ പുതിയ സി -
അതെയതെ അതെ എന്റെ അതെ അതെ ഹ് ഹ് എന്റെ ഇപ്പത്തെ- ഫോണിലെ റിംഗ്ടോൺസ് വരെയും ഞാൻ എടയ്ക്ക് എടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കും പക്ഷെ കൂടുതല് എനിക്ക് പഴയ- ആഹ് പാട്ട് പാട്ടുകളിലെ ടോൺസ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്റെ ഇപ്പ കെടക്കുന്നത്- ഏതാന്ന് ചോദിച്ചാല് നമ്മുടെ ആറാം തമ്പുരാൻ സിനിമയുണ്ടല്ലോ അതിനകത്ത് ആഹ് ഫസ്റ്റ് ഏഹ് മഞ്ജു വാര്യർ ഇങ്ങനെയും ഏഹ് കോവിൽ നിന്ന് തിരിഞ്ഞ് എറങ്ങുമ്പോ ഉള്ള ഒരു ആഹ് മ്യൂസിക്കില്ലേ അത് ഭയങ്കര ഇഷ് താ എനിക്ക് അതാ ഇപ്പ എന്റെ ഫോണിലെ റിംഗ്ടൂണൊക്കെ പിന്നെ അതിന് തൊ തൊട്ടു മുന്നേ ഉണ്ടായിരുന്നത് നമ്മുടെ വിയറ്റ്നാം കോളനിയിലെ- ഒരു തീം മ്യൂസിക് ഒണ്ട്. അതായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാ പാട്ട് മാ ത്രല്ല അതിന്റെ ട്യൂൺ വരെയും ഇപ്പ നമുക്ക് കേട്ടു കഴിഞ്ഞാ നമുക്ക് മനസ്സി ലാകും പക്ഷെ അത്രത്തോളം ഇഷ്
ഉം ഉം ഉം അതെ അതെ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ പാട്ടുകള്ക്കൊന്നും ഒരു അർഥമില്ല അല്ലെ. പണ്ടത്തെ പാട്ടുകള് -
ഇല്ലില്ല ഇല്ല ഇപ്പൊ എന്താ വെറുതെ ടൂണുകള് മാ ത്ര ഉള്ളൂ. പക്ഷെ അത് അന്ന ത്തെന്ന് പറഞ്ഞ ഓരോ പാട്ടിന്റെ - അർത്ഥം നമ്മള് എടുത്തു കഴിഞ്ഞാ എത്ര എത്ര അതെന്താ കൃത്യമായിട്ട് അത് എഴുതി - പാടി ഫലിപ്പിച്ച് അതിന് അതിന് വേണ്ടി തന്നെ ഉണ്ടാക്കിയ പാട്ടാണെന്നൊക്കെ നമുക്ക് തോന്നും. അ അത്രയും നല്ല ഭംഗിയുള്ള പാട്ടുകള്. കേട്ടിരുന്നാൽ ഇപ്പളും അതെ- ഇപ്പൊഴും നമ്മള് ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കേട്ടിരുന്നു പോയി നമ്മടെ- എന്താ പറയാ നമ്മുടെ മൈൻഡ് തന്നെ മാറിപ്പോവും. അത്ര നമ്മള് പ്ര ത്തിലായിരിക്കുമ്പഴോ അല്ലെങ്കില് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന- സമയത്തൊക്കെ നമ്മള് പണ്ടത്തെൊരു പാട്ടൊക്കെ എടുത്ത് കേട്ടു നോക്കീക്കേ.
കേട്ട് അതെ നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ വരെ ആഹ് വരി എന്താണ് ഉദ്ദേശി ആഹ് ആ വരിയിൽ എന്താ ഉദ്ദേശിക്കണന്ന് വരെ നമുക്ക് മനസിലാവും അതുപോലെ തന്നെ- പണ്ടത്തെ പാട്ടുകളിൽ ഒന്നും ഒരു ഇംഗ്ലീഷ് വാക്ക് ഒരു ഇ ഇംഗ്ലീഷ് ഒരു വാ ക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ളൊരു പാട്ടോ ഞാൻ കണ്ടിട്ടില്ല. പഴയെ സിനിമകളില് പക്ഷേ ഇപ്പോഴത്തെ സിനിമകളിലും- ഫുള്ള് മല ഫുൾ മലയാളത്തിലുള്ള ഒരു പാട്ടില്ല ശരിക്കും പറഞ്ഞാ
ഇല്ല ഇല്ല ഉം പക്ഷെ വാക്കുകള് നമ്മക്ക് മനസ് സ്സിലാവുന്നു പോലുംയില്ല അതാണ് സത്യം. ഇതില് പാട്ടുണ്ടെങ്കിലും പാട്ടില് എന്താണവര് ഉ ദ്ദേശിക്കുന്നേന്ന് എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കിയെടുക്കണെങ്കി കൊറച്ച് പാടാ.
അതെ അതെ അതെ സത്യം എന്താ ണ് പാട്ടുകളായിട്ട് പക്ഷെ എഴുത്തുകാരാണെങ്കിലും-
ആഹ് എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടൊള്ളൊരു അവള് എടയ്ക്കിടക്ക് പാടുമായിരുന്നു ആഹ് പാട്ട്.
ഉം
പണ്ടത്തെയാണ് തിലകനൊക്കെ ഇണ്ടായിരുന്ന സമയത്ത് തിലകൻ കവിയൂർപൊന്നമ്മയൊക്കെ ഇണ്ടായിരുന്ന ഒരു സിനിമ ഞാന്- സിനിമയുടെ പേര് ഞാന് മറന്നുപോയി കൊല്ലംകോട്ട് തൂക്കം നേർന്ന- കുഞ്ഞാറ്റംകിളീന്ന് പറഞ്ഞിട്ടുള്ള അത് എനിക്ക് ഇപ്പഴും- ഭയങ്കര ഇഷ്ടമാണത് ഇപ്പോ കേൾക്കാനട്ടോ. ഞാന് എടയ്ക്ക് എടയ്ക്ക് എടയ്ക്കിടക്ക് ഞാൻ വച്ചു കെ - അത് അവളാണെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പ്ലേ ചെയ്ത് അവള് തന്നെ രണ്ടു മൂന്ന് നാല് വരിയൊക്കെ അവള് പാടും.
ഉം ജയറാം ഉള്ള സിനിമയാന്നു തോന്നുന്നത്.
അല്ലല്ല. ആഹ്
ഏഹ്
ഉം ജയറാമല്ല. അതിനകത്ത് വേറെ പക്ഷെ ശരിക്കും അതിനകത്ത് നടീനടന്മാരെന്ന് പറയുന്നത് തിലകനും കവിയൂർപ്പൊന്നമ്മയാണ്. മക്കള് ഒ ക്കെ ഉണ്ട് ശരിക്കും. ഉർവശീണ്ട്. അതുപോലെ തന്നെ ജഗദീഷ്ണ്ട് പക്ഷെ അയ്ന മെയിൻ നടി നടന്മാര്
ഉം ഉം.. പക്ഷെ ഇപ്പോഴത്തെ പിള്ള ജെ ഇപ്പോഴത്തെ ജനറേഷൻള്ള.. ഏഹ് സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരുടെ അഭിനയവും.. പഴയ ആൾക്കാരുടെ അഭിനയവും തമ്മിൽ എന്ത് വ്യത്യാസുണ്ട്ല്ലേ.. ശരിക്കും പറഞ്ഞാൽ ഇപ്പഴ അവരുടെ അഭിനയം നമുക്ക് ശരിക്കും ഹൃദയത്തിൽ കൊള്ളും പക്ഷേ ഇ പ്പഴത്തത് ചുമ്മാ നമ്മളെന്തോ ടൈമ് സമയം കളയാൻ വേണ്ടിട്ട് പോയിട്ടായ് സിനിമ കാണുന്നലെ ഞാൻ ടിവിയിൽരുന്ന് സിനിമ കാണലാ പഴയ സിനിമയാണെങ്കിലും ഞൻ ഇരുന്ന് കാണും.. അഒരു ഹ്..
വിയിലാണെങ്കിലും ഏഹ് ഞാൻ സത്യം പറഞ്ഞാൻ ഇപ്പ ഈ ഏഹ് നമ്മൾ നെറ്റ് കണക്ട് ആയിട്ടുള്ള ടിവികൾ ഉണ്ടല്ലോ.. പണ്ടൊക്കെന്ന് വെച്ചാ നമ്മള് വരുന്ന ടി സിനിമകള് നമുക്ക് കാണാൻ പറ്റുള്ളായിരുന്നുള്ളൂ പക്ഷെ പ്പോനമുക്ക്ഷ്ടൊള്ളത് വെച്ച് കാണാൻ പറ്റുന്നൊ ഒരു സംവിധാനം ണ്ട് അപ്പോ ഏഹ് കൂടു തലും ഞാന് ഏഹ് ഇപ്പോഴാണ് കൂടുതലും പഴയ സിനിമകൾ കാണൽ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് ഒരു കുറെ സിനിമകള് ഞാൻ ഫോണിലൂടെയും അതേപോലെ തന്നെ ഈ ടി വിയിലൂടെ ഞാനിപ്പോ എടു ത്ത് വെച്ചിരുന്നു കാണാറുണ്ട് ചിലപ്പോ ചില റീൽസ്ക്ക കണ്ട്ട്ട് നമുക്ക് ചിലപ്പോ അതിനോട് ഇഷ്ടം തോന്നും അപ്പ നല്ല.. കണ്ടിട്ടില്ലാത്തതാണെങ്കിൽ ട്ടോ അപ്പൊ നമുക്ക് പിന്നെ അത് സെർച്ച് ചെയ്ത് കണ്ട് പിടി ച്ച് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ കുറെ സിനിമകൾ കണ്ടിട്ട്ണ്ട് കാണാറുണ്ട്..
അതെ അതെ പക്ഷെ നമുക്ക് ഈ എന്താ പറയാ ചാനലുകളിലൊക്കെ വരുന്ന സിനിമേയ്നേക്കാളും നല്ലത് അങ്ങനെ അത് വന്നു അപ്പ അവരത് ടു അ ഇത്ര സമയം കഴിയുമ്പോ അത് പോയി പക്ഷേ ഇപ്പം പറഞ്ഞില്ലേ മറ്റേ നെറ്റ് ഫ്ലിക്സ് ഏഹ് പിന്നെ ജിയോ ഹോട്ട്സ്റ്റാർ അങ്ങനെയൊക്കെയുള്ളെ ഇതുള്ളഹ് കൊണ്ട് നമുക്ക് അതിന്റകത്ത് സെർച്ചയ്യാം സെർച്ച്യ്തിട്ട്.. എഹ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാം അത് കഴിണ്ട് നമ്മൾ ത്ര ടൈം കഴിയുമ്പോഴത്തേക്കും അത് അന്ന ഒന്ന് പൗസ്യ്ത് വെച്ചിട്ട് നമുക്ക് പോയിട്ട്.. പിന്നെ എപ്പോഴാണോ അപ്പൊ ആ ബാ ആ സൈഡ് തൊട്ട് അടിച്ച് നമുക്ക് കാണാം അങ്ങനെ ക്കെള്ള ഗുണങ്ങളുണ്ട് പക്ഷെ കൂടുതൽ ഉം
ട്ട് നമ്മൾക്ക് എന്താ പറയാ അതിന് വേണ്ടി തന്നെ നമ്മൾ സമയം കണ്ടെത്തി. കണ്ടിട്ടുണ്ട്. ശരിക്കും പണികളൊക്കെ കഴിഞ്ഞ് നമ്മള് എഹ് ഒരു ശരിക്കും നമ്മുടെ വീട്ടിലൊന്നും ടിവികളില്ല പക്ഷെ നമ്മൾ അടുത്തുള്ള വീട്ടില് ടി വി ഞായറാഴ്ചന്ന് പറഞ്ഞ നാല് മണിയാവുമ്പോ നമ്മള് പോയിങ്ങനെ കുത്തിയിരിക്കും ആഹ് കണ്ടിന്യൂസ് ആണ് പരസ്യം വരെയും നമ്മൾ അതിനകത്ത് ഇരുന്ന് കാണുന്നു ന്നുള്ളാണ് കാരണം നമുക്ക് ടൈമില്ല അതിന് അയ്ന്റെ കഥ വിട്ടു പോവോ എന്നുള്ളരു കൺ ഫ്യുഷനാ നമുക്ക് അതുകൊണ്ട് നമ്മൾ എവിടന്ന് എണ്ണീറ്റ് പോലും പോവാണ്ട്
ഇരിക്കും നാലുമണിയാവാൻ കാത്തിരിക്കും ഞാ റാഴ്ച്ചാ എന്നിട്ട് നാല് മണിക്ക് അഞ്ച് മിനിറ്റുള്ളപ്പോ ഓടും അപ്പുറത്തെ വീട്ടിലേക്ക്. സിനിമ തൊടങ്ങിയോ സിനിമ തൊടങ്ങിയോ. ആട്ട് അവിടെ പോയിട്ട് മുറ്റത്ത് ടി വി അകത്തായിരിക്കും നമ്മൾ അവരുടെ വാതക്കല്ലും മുറ്റത്തി ഇങ്ങനെ ഇരുന്നിട്ട്. അന്ന് ഏഴ് മണി ഏഴേ കാല അതുപോലെ തന്നെ പണ്ടത്തെ ചി ചിത്രഗീത ഓർക്കുന്നുണ്ടോ ആ സത്യം സത്യം ചിത്രഗീതം ഓർക്കു
അ ആഹ് പിന്നല്ലേ പിന്നെ അതൊക്കെ ഇരുന്ന് കേക്കുന്ന സത്യം പറഞ്ഞാ ഇപ്പത്തെ കുട്ടികളൊന്നും സന്ധ്യ കഴിഞ്ഞാൽ പൊറത്തിറങ്ങില്ല പക്ഷെ നമ്മളൊക്കെന്ന് പറഞ്ഞാ എന്താ പറയാ ഒരു ഓണോ വിഷുക്കെ വന്നിട്ടുണ്ടെങ്കിൽ രാത്രിക്കത്തെ സിനിമ വരെ കാണാൻ നമ്മൾ അയൽ വീട്ടിൽ പോവായിരുന്നു
ആഹ് അതെ അതെ അതെ സത്യം. അന്നത്തെ ഒരു ചിത്രഗീതം ഓർക്കുന്നുണ്ടോ പണ്ട് എട്ടേകാലിനാ ഏഴേ മുക്കാ അല്ല എട്ടേകാലിന് എങ്ങാണ്ട ഏഴരേന്റെ വാർത്ത കഴിഞ്ഞിട്ടാണ് ചിത്രഗീതം വരുന്നെ അപ്പോടും വെള്ളിയാഴ്ച്ച ദിവസം ചിത്രഗീതം കാണാൻ വേണ്ടിട്ട്
ഓഹ് പഴ പഴയ സിനിമകളിൽ പാട്ടാണെങ്കിലും ആ പാട്ടൊക്കെ നമുക്ക് റിപ്പീറ്റ് കേക്കണമെങ്കില് ഇങ്ങനെയുള്ള സംവിധാനങ്ങളേ ഉള്ളൂ അന്നൊക്കെ പക്ഷെ നമുക്കിപ്പൊ നമുക്ക് റിപ്പീറ്റ് അടിച്ച് നമുക്ക് എത്ര വേണേലും നമുക്ക് കേക്കാം പക്ഷെ അന്നൊന്നും അങ്ങനെ നടക്ക് ഇല്ല ഒരു തവണ കേട്ട് ഇല്ലെങ്കില് എന്ത് ചെയ്യണം റേഡിയോയിൽ കേൾക്കണം റേഡിയോയിൽ നമുക്കിത് അതേപോലെ പുതിയ ഗീതങ്ങൾ വരുമ്പം നമ്മളങ്ങനെ കെ കേക്കും പക്ഷെ ഇപ്പത്തെ കു ട്ടികൾക്ക്ന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുല്ല
പക്ഷെ നമുക്ക് പണ്ടത്തെ പാട്ടൊക്കെ നമുക്ക് കറക്റ്റ് കാണാ പാടായിരുന്നു പക്ഷെ ഇപ്പത്തെ പാട്ടൊന്നും നമുക്ക് അങ്ങനെ കാണാതെ പഠിക്കാനൊരു ആ അത് വരുന്നില്ല ഇതൊക്കെയാണ് മോളെ നൊസ്റ്റാൽജിയ ഉം ഉം എന്നാ ശെരി ആയിക്കോട്ടെ വിളിക്കാം ആ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഓക്കെ